ഹലോ കേക്കുന്നുണ്ടോ
ആ ഹലോ
ആഹ് കേക്കുന്നില്ലേ
കേക്കുന്നുണ്ട്
എന്തൊക്കെണ്ട് വിശേഷം
നല്ല വിശേഷം മഴ കൊറവാ പണി ഇപ്പ ഞാൻ മീൻ ക മീൻ കറി വെക്ക
ആണോ ഇവടൊക്കെ നല്ല മയ ഇപ്പൊ
ആഹ് നല്ല മഴേ ഉം ഇവടക്ക് മഴ പെയ്തിട്ട്
ഏ് വടെ ഇന്നലിം ഇന്നൊ ക്കായിട്ട് മഴന്നെ വെയില് കൊ ചെറുങ്ങനെ വെയില് കാണും പിന്നീം മൂടലാവും മഴ പെയ്യും അങ്ങനെ കളിക്കുണു
ഇവടക്ക് വെയിലന്നെ നല്ല വെയില സ്പെഷ്യലായിട്ട് ഒന്നൂല്ല മീൻകറിണ്ട് മീൻ വറുത്ത
അശരി അങ്ങനെ രാത്രി വേറെ ഫുഡ് വെക്കലാണോ അതോ ഉച്ചക്ക് വെച്ചതന്നെ
രാത്രി വേറെ വക്കും ഉം
ചൂടുള്ള കിട്ടണ്ടേരുല്ലേ എല്ലാർക്കും പിന്നെ ചപ്പാത്തി അങ്ങനൊക്കെ ഇണ്ടാ
ആഹ് ഇണ്ടാക്കാറുണ്ട് ഇണ്ടാക്കാറുണ്ട് പതിവില്ല എപ്പോഴേങ്കിലൊക്കെ
ഉം മക്കളൊക്കെണ്ടോ
തുണ്ട്
ഉം
രണ്ട് കുട്ട്യോളുണ്ട് ഞണ്ട് വെക്കുമ്പോ
നാളെപ്പ ലീവ് ആയിരിക്കല്ലോല്ലേ
ആഹ് നാളെ ലീവാ
ഉം
കുട്ട്യോളുണ്ടോ കുട്ട്യോള് ഇല്ലേ
ആഹ് ഇണ്ട് രണ്ടു പേരുണ്ട് സ്കൂളില് പോണോര് രണ്ടു പേരുണ്ട്
ആഹ് എത്രാം ക്ലാസില
ഏ വല്യ മോള് നാലിലും രണ്ടാമത്തെ മോള് ഒന്നിലും ഒക്കെ
ആഹ് സ്കൂള് വണ്ടീല്ലാ പൂവാ
ഏ ആ സ്കൂൾക്ക് സ്കൂൾ വണ്ടിണ്ട് പിന്നെ ചെറുതൊന്നുണ്ട് ഉപ്
ആഹ് ആഹ് എന്തീയ്യും നട എന്തക്കാ ഇരിക്കോ ഇരി
ആ ഇരിക്കും ഇരുന്ന് പിടിച്ചു നിക്കുക്കെ ചെയ്യും ന നടക്കൂല
ആഹ് നടക്കാനാവുന്നുള്ളൂ എന്ത് കുട്ടിയാ പെൺകുട്ട്യാ ആൺകുട്ട്യാ പെൺകുട്ട്യാ ആഹ് മൂന്ന് പേരും പെൺകുട്ട്യോളാ.
ആഹ്.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
മൂന്നാളും പെൺകു ട്ട്യാ എങ്ങനെ മക്കള് പച്ചക്കറികളൊക്കെ കഴിക്കോ?
അ.
ഉം പച്ചക്ക റികളൊക്കൊ കഴിക്കോ ചോദിച്ചാ മക്കള്. ഏ വീട്ടിലെങ്ങനെ കൃഷി കാര്യങ്ങളൊക്കെ ഇണ്ടോ?
. അവടെ ഉണ്ടോ കൃഷി ആഹ് വീട്ടില് ഉണ്ടാക്കാറൊക്കെ ഉണ്ട് ഈ നമ്മള്. പച്ചക്കറിയൊക്കെ വാങ്ങുമ്പോ അതിന്റെ കൂടെ കിട്ടണ വിത്ത് ഒക്കെയെ ഉണക്കിട്ട്.
ഉം.
അങ്ങനൊക്കെ ഉണ്ടാവുമ്പോ കുമ്പളങ്ങ ഉണ്ടാവും പയറ്, കൈപ്പയ് ക്ക അങ്ങനെയൊക്കെ ഉണ്ടാവും. ഓറ് അങ്ങനെയൊക്കെ കിട്ടും.
ഉം അപ്പൊ ഒരു കറിക്കുള്ളതൊക്കെ കിട്ടൂലേ? ഉം ആഹ്. ആഹ് നമ്മള് വീട്ടില ഇണ്ടാക്കണേല് ഇതൊക്കെ ഉണ്ടാവും ഒന്നും ഉണ്ടാവാത്തെ ആണല്ലോ.
പിന്നെ ആഹ് പിന്നിപ്പോ നമ്മള് മുരിങ്ങേലൊക്കെ മുരിങ്ങക്കായ
ആഹ് ഞാനും ഇവരെ പരമാവധി ഒക്കെ കഴിപ്പി ക്കാൻ വേണ്ടി മുട്ടയിലൊക്കെ ഇങ്ങനെ ആക്കി കൊടുക്കുവെ ഇവിടെ ഓല് അതിന്ന് ആഹ് നുള്ളിയെടുത്തെങ്ങാണ്ട് മുട്ട മാത്രം കഴിക്കും.
ഉം ഉം. . ഇനിപ്പം എന്താ കറിയൊക്കെ. കഞ്ഞിയെ കൊണ്ട് പോകണ്ട അവിടെ സ്കൂളിലുണ്ട്.
ഉം ഇവിടെ രാവിലെ തന്നെ ചോറും കറി ആക്കണം അതുപോലെ ഇവർക്കുള്ള സ്നാക്സ് കൊടുത്തയക്കണം.
ആഹ് ഇവിടെ പിന്നെ ആ പണിയില്ല പിന്നെ ഹസ് സ്ബൻഡിന് പണിക്ക്‌ കൊണ്ട് പോകാൻ വേണ്ടിട്ട് നമ്മള് ഭക്ഷണം ഉണ്ടാക്കണം.
ആഹ് വരുമ്പോത്തിന് എന്തേലും സ്പെഷ്യൽ ആയിട്ടൊക്കെ വേണ്ടി വരുവോ?
ഏയ്. വന്ന് ജോ പണിക്ക് പോയി വന്നാലൊന്നും പിന്നെ ചായയൊന്നും കുടിക്കില്ല.
ആണോ.
പിന്നെ ആഹ് ചായ ഒന്നും കുടിക്കില്ല പിന്നെ ചോറ്‌ തന്നെ. ചോറ്‌ കഴിക്കുമ്പോ ഒര് എട്ട് ഒൻപത് മണി ഒക്കെ ആവും.
ആഹ് ശരി ആഹ്. ഏ ടൂറൊക്കെ പോയിട്ടുണ്ടായിരുന്നോ വെക്കേഷനില്.
ഏയ് ഈ വെക്കേഷനിൽ പോയിട്ടില്ല. ഞങ്ങൾ കഴിഞ്ഞ ഓണത്തിന് പോയതാ പി പോവാറ് അധികം പോവാറൊന്നുംഇല്ല കഴിഞ്ഞ ഓണത്തിന് പോയി അതു. ഉം. എങ്ങിട്ട് അവിടെ അടുത്തന്നെ എന്റെ വീട്ടിന്നാ പോയതെ അവിടെ അടുത്തന്നെ.
ഏഹ് അത് ശെരി ഹസ്ബന്റിന്റെ ഇവിടന്ന് പോവലില്ലേ.
ഹസ്ബന്റിന്റെ വീട്ടിന്ന് പോയിട്ടില്ല ഉം പോവാറില്ല. ഉം.
മക്കള് ഇങ്ങനെ ഒഴിവുള്ള ദിവസൊക്കെ അങ്ങനെ പോ പറയൂലേ പോവാന്.
ഏയ് ഞാൻ അങ്ങനെ പറയാറൊന്നുമില്ല.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
എന്താ ഒരു ദിവസം ഞായറാഴ്ചയല്ലേ ഇപ്പം ഒഴിവ് കിട്ടുള്ളൂ അത് പിന്നെ അവര്ക്ക് ചെയ്യ ഇല്ല അല്ലേ നാറത്. ഞായറാഴ്ച മാത്രമല്ലേ അവർക്ക് പണി ഇല്ലാ ട്ടൊള്ളു അപ്പൊ അവര് അയിന്റെ ഇതിൽ ഇങ്ങനെ നിക്കുമ്പം ഉം
ഉ അവർക്ക് ഒഴിവാണല്ലോല്ലേ പോവാന് രാത്രിയൊക്കെ എങ്ങനെ പൊറത്തൊക്കെ ഇറങ്ങുവോ
ആഹ് രാത്രി ഏയ് രാത്രിയായ പൊറത്തൊന്നും ഇറങ്ങില്ല ഉം നിങ്ങള് ഇറങ്ങോ
രാത്രി നമ്മള് ഇവലെ ഉപ്പ ഉണ്ടെങ്കില് ഇടയ്ക്കിടെ എങ്ങോട്ടേലുമൊക്കെ ബീച്ചിലൊക്കെ പോവാനൊക്കെ അങ്ങനൊക്കെ
ആഹ് ആഹ് ആഹ് രാത്രി രസാണ്
ഉം ഇവള ആയേല് ഷം ണ അങ്ങനെ ഇട എറങ്ങിയില്ലേ ട്ടോ. ഇവിടെൻ്റൊ അതിനെക്കൊണ്ട് അങ്ങനണ്ട് എറങ്ങിട്ടില്ല
ആഹ്
ഇണ്ടാപ് പിന്നെ ഇന്താണല്ലോ എല്ലാ ഫുഡും കാര്യങ്ങളും ഒക്ക കയിമെ പിടിച്ച്ങ്ങാണ്ട് പോകണല്ലോ കൂടെ
ആഹ് ആഹ് മറ്റ് എന്തോ സ്പെഷ്യലൊക്കെ സ്പെഷ്യല്
സ്പെഷ്യലി ഞങ്ങക്കിന്ന് നോമ്പ് ഇണ്ടായിട്ടുണ്ടായിരുന്നു അപ്പൊ പിന്നെ ആഹ് അതിൻ്റെ സ്പെഷ്യലായിറ്റ് ഇറാനിപ്പോള ഒണ്ടാക്കി പിന്നെ പത്തിരി കറി മ് നോമ്പായ പിന്നെ ഇവിടെ എല്ലാർക്കും എന്തെങ്കിലും ഒരു സ് സ്പെഷ്യൽ ആയി
ആഹ് ആഹ്
മക്കൾക്കൊക്കെ മക്കളൊക്ക നോമ്പ് നോൽക്കും അപ്പൊ പിന്നെ അവർക്ക് നോമ്പ്റക്കുമ്പ എന്തെങ്കിലൊക്ക മ് ശെരി ആ അവര് രണ്ടു പേരും ചെലപ്പം നോൽക്കും ഓഹ്
ഉം അവരൊക്ക സഹായിക്കോ
ഉം കഴിയൂല പക്ഷേ ഇതാണ് ഓര് സ്കൂളില് പോവുമ്പളേ ഫ്രണ്ട്സള് നോക്കി ഒണ്ടാവും അപ്പൊ അങ്ങനെ പിനമ്പില് മാത്രം ഫുഡ് ഇഹ് ഒ കയിക്കൂല അങ്ങനെ ഒക്കെ ഒര് ഇതാ. ഇന്ന് പിന്നെ വെൽ നോൽപ്പിച്ചിട്ടില്ല്യ നല്ലത് താത്തണ്ട് താത്തന്റെ മോൻ ചെറിയ മോനൊക്ക നോക്കി
ആഹ് ഒ വീട്ടിലാരക്കെ
വീട്ടിൽ ഞാനും അല്ല ഞാനും ഇത്താത്തിയും പിന്നെ ഒര് എളേ ചെലവൊണ്ട്
ആഹ് ആഹ് എല്ലാരും ഒരു വീട്ടിലല്ലോലെ ങാ ആഹ് ഇവിടെ ഒര് വാങ്ങൽ ല്ലോള്ളൂ ആഹ് ഞങ്ങൾ രണ്ട് നാത്തൂൻമാരാ
ആഹ്
അവള കല്യാണം കഴിഞ്ഞ്
അവര് വരാറില്ലേ
അവര് ഒരാള് ഇവിടെ അടുത്ത് തന്നെ ഊരിന്റെ അടുത്ത് തന്നെ കൊണ്ട് പോയേക്കണത് അയാള് പിന്നെ അ കൊറച്ച് ദൂരാണ് ആള് ഇങ്ങനെ വെ കേശൂൻ്റൊപ്പം വരും പിന്നെ ആളിപ്പോ രണ്ടു പേരും ജോലിക്ക് പോണൊണ്ട് ഞാന് ഇന്ന് ഇപ്പോൾ വണ്ടീല് പോണൊണ്ട്
ഹൈസ്കൂൾ വണ്ടീലല്ലേ മക്കള സ്കൂളിന്റെ തന്നെ ഇപ്പോ
ആഹ് ചെറിയ ആള സ്‌കൂളില്ലേ നാല് വേരെ ഉള്ളു ഇവ്ടെ സ്കൂള് എൽ കെ ജി യു കെ ജി കഴിഞ്ഞാ നാല് വരെയല്ലേ സ്കൂള് അപ്പൊ ആ വണ്ടീല് പോണ് ണ്ട്. അത് തൊടങ്ങീട്ട് ജൂണ് തൊറന്നപ്പളാ തൊടങ്ങിയ ബസ് സ്‌കൂളു
അതുകൊണ്ട് സുഖാണല്ലോ ല്ലേ അപ്പൊ രണ്ടാളും രണ്ട് സ്ഥലത്താ പഠിക്കുന്നേ?
ആഹ് ഇപ്പൊ വലിയ ആള് അഞ്ചില് അഞ്ചാം ക്ലാസിൽ എത്തിയേക്കുവാ. വേറെ ഫുള്ളായി. ഈ ഇവിടെ നാലു പേരുള്ളൂ. ഊം ഊം പിന്നെ അങ്ങനെ
എങ്ങനെ വർക്കും കാര്യങ്ങളൊക്ക ചെയ്യോ
ആര് ഞാനോ ആ അവര് ട്യൂഷന് ട്യൂഷന് പോണ് ണ്ട്. ഉം ആ ട്യൂഷൻ പോവുമ്പോ മ ഇതൊക്ക ചെയ്യും. ഇവടെ അടുത്ത് ഒരു കുട്ടി ട്യൂഷൻ ഇട്ക്ക്ണ്ട്
ആ ആഹ്
അപ്പൊ അങ്ങട് കൊടുത്തയക്കും. ആഹ് അഞ്ചര തൊട്ടിട്ട് ഏഴര വരെ ഇപ്പ വന്നൊള്ളു അപ്പൊ ഞാൻ പോയി കൊട്ന്നൊള്ളു. ഉം നമ്മള് ഈ പഠിപ്പിക്കുമ്പോ ഒന്നു ഇരിക്കില്ലേ അവര് ഇങ്ങനെ അപ്പൊ ആകെ
മടിയായിരിക്കും
ബഹളവും കാര്യങ്ങളൊ
മ് ഇവിടൊക്കെ അതന്നെ സ്തിതി ഇരുന്ന് കൊടുത്തില്ലേ പിന്നെ ആ ഭാഗം തിരിഞ്ഞു നോക്കൂല വേഗം
ഉം ആഹ്
അപ്പൊ ഇങ്ങനായി. ഉം അതിനൊരു ഇത് ഒന്നാമത് ഇബല് ക്ലാസ യ്ഞ്ഞ് വര്നങ്കി തന്നെ നേരം കൊർ
ഉം
പിന്നെ ഓലെ പണികളൊക്കെ കഴിയുമ്പോത്തിനന്നെ
ഉം ഉം ഉം ഉം അപ്പൊ അങ്ങനായിട്ട് കിടക്കല് കണക്കന്നെ പ ത്ത് പതിനൊന്ന് മണിയൊക്കെ ആവും. ഉം
വീട്ട് ഏ നിങ്ങളെ ഉം ഇപ്പം മക്കള് എങ്ങനെ പച്ചക്കറികള് സ്കൂളിലേക്
ഫുഡ് ഒക്കെ നന്നായി കഴിക്കും അവര്. വീട്ടില് വെച്ചതാ പച്ചക്കറി മാത്രം അവർക്ക് ഒരു ഒര് ഇതൊള്ളൂ അവർക്ക് വീട്ടില് മീന് ആഹ് ആഹ് ഉം വീട്ടിലാവുമ്പോ മീൻകറി ഇല്യേ മീൻ വർത്തതില്ലേ കോഴിമുട്ട ഇല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ട് നടക്കും അങ്ങനൊക്കെ ഉണ്ടെങ്കിൽ അവര് ആ ഓ ചിക്കൻന്ന് പറഞ്ഞ കാര്യാ ചിക്കനെക്കെ ഉണ്ടങ്കി പിന്നെ ഏതു നേരവും ചോറ് തീറ്റ തന്നെ
ലെ... എല്ലാ മക്കക്കും ഞാൻ പറയാ പണ്ടൊക്കെ ഞമ്മക്കൊക്കെ എന്തെങ്കിലും ഒന്ന് കിട്ടിയാ മതിയേന് സ്കൂള് ക്കായാലും ഒര് ചമ്മന്തി
ഉം ഉം ഇപ്പത്തൊക്കെ മ് ഇപ്പത്തെ മക്കൾക്ക് ചമ് ചമ്മന്തി എന്താന്നെന്നെ അറീല്ല
ആഹ് ഇപ്പൊ പറയലാ യൂട്യൂബ് നോക്കി അയിലുണ്ടാവും അത് നോക്കിങ്ങാണ്ട് ഓരോന്നും ഉണ്ടാക്കി തരാ
ആഹ് അതെ
ഇപ്പൾത്തെ മക്കളൊക്കെ ഇപ്പ അങ്ങൻത്തെ ഇതിലേക്കാണല്ലോ പോണത് അയിനനുസരിച്ച് എന്താ പണ്ടുള്ളവരെ ആൾക്കാർക്കുള്ള അത്ര ആരോഗ്യം
അതില്ല ആരോഗ്യം ഇല്ല
ഉം അത് തന്നെ ആഹ് എല്ലാരും ആ ഓല് ഇങ്ങനത്തെ ഒരോ ഭ ക്ഷണങ്ങളാണ് കഴിക്കല് ഇപ്പം നമ്മൾ ബുദ്ധിമുട്ടൊന്നല്ലല്ലോ അയിനുള്ള ആരോഗ്യം ഓൽക്ക്ണ്ട് വാണ്ടി ആശുപത്രി ആയിട്ട് അങ്ങനെ ഒരു തില് നടക്കും
ആഹ്
എന്നാ ശരിട്ടൊ ഇന്നാല് ആഹ്
കട്ട